ഹലോ
ഹലോ കേൾക്കുന്നുണ്ട്
കേക്കാം കേക്കാം
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ഇപ്പം
ഉം
ഫ്രാൻസിന്റെക്കെ കളി വെച്ച് നോക്കിയാ ആഹ് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചോക്കിയാ നാളെ എന്തായാലും സെമി ചാൻസ്
അഹ് എന്താ സെമി വരെ
അല്ല സെമി വരെ വരാനെ ചാൻസ് സെമിൻ്റെ സെമിയും പോവോന്നും പറയാൻ പറ്റിത്തില്ല അല്ലാ ഒരു കളി നമുക്കൊന്നും പറയാം
അല്ലാ ഫ്രാൻസിയോ നോർവേയായിട്ട് നല്ല കളിയാണ് കളിച്ചത് പക്ഷേ നോർവേ മെയിൻ പ്ലെയേഴ്സിനെ എറക്കിയില്ലെങ്കില് പോലും അവർക്ക് നല്ല ചാൻസ് കിട്ടിയെ
അല്ല അത് നോർവേ എനിക്ക്യ് തോന്ന്ന്നെ അവര് മണ്ടത്തരം കാണിച്ചിട്ടാ ഒ ഒരു കാര്യത്തി ചിന്തി ബുദ്ധിയല്ലാന്നും പറയാം മറ്റേ സൈഡ് ചിന്തിക്ക്യാണങ്കി രാജ്യത്തിന് വേണ്ടി കളിക്ക്യല്ലേ അപ്പ ആഹ് ഒരിത് വേണ്ട ഞമ്മള് എല്ലാരോടും ജയിക്കണോന്ന രീതില് തന്നേ രാജ്യത്തിന് വേണ്ടി
പക്ഷേ ആഹ് വേൾഡ് കപ്പ് കളിക്കണോന്ന് ആഗ്രഹിച്ചി ട്ട് വന്നവരെ എല്ലാരേം കള്പ്പിച്ചില്ലാ അതു വേറെ കാര്യം ഇന്ന് അർജന്റീന എത്ര പുതിയ ആൾക്കാരെ എറക്കി അല്ല വേൾഡ് കപ്പില് കളിക്കണോന്ന് ആഗ്രഹം ഉള്ളവർക്കെ
കളിക്കിന്നത് വേറെ ഇവർക്കെല്ലാ അവസരം കൊടുക്കാ വേണങ്കി അങ്ങനെ ഇപ്പഴെ ഹാള്നെക്കെ എറക്കി നല്ലൊരു പെർഫോമൻസ് കൊണ്ടോന്ന്ട്ടോ അല്ലെങ്കി നേരിട്ട് ക്വാളിഫൈ ആയാട്ടോ ചാൻസ് കൊട്ക്കാ ആഹ് ഓരോ കോച്ചുമാരെ രീതിയാ ഓരോന്ന് വന്നെ ഇപ്പം ഫ്രാൻസ് പോലെ വല്ല്യ ടീമുമായിട്ട് വേൾഡ് കപ്പ് കളിക്ക്യാൻ ചാൻസ് അവമ്മാര്ക്ക് കിട്ട്മോ അത് അവമ്മാര് റ്റുണ്ട് കളഞ്ഞത് ആഹ് അവമ്മാരെ രാജ്യം അതാ ആ രാജ്യത്തിലെ ആൾക്കാര് നോക്കുമ്പോല്ലെ അല്ല ആൾക്കാര്ക്കൊര് പ്രൈഡല്ലേ ഫ്രാൻസോണ്ട് പൊര്തി തോറ്റാ തന്നെ ഇതി ഇപ്പം ടീമിനെ എറക്കാതെ തോപ്പിക്കാ തോക്കാന്ന് വെച്ചാലേ അത് നാണക്കെട്ത്ത്ണെ പോലേയാവും ആഹ് വേണ്ടി അവസ്ഥ
അത് ശരിയാ പക്ഷെ അത് അത് അതും കൂടെ അതി കൂടെ മനസ്സി വെച്ചാ ഇന്ന് നമ്മുടെ ലവമാരെയൊക്കെ ഇറക്കിയത് ഓഹ് മെസ്സി മെസ്സിയെ സെക്കന്റ് ഹാഫ് ഇറക്കൻ കാരണം ടിക്കറ്റ് എടുത്ത ഇത് വെച്ചാ
ആയിരിക്കും സെക്കൻ ഹാഫ് ഇറങ്ങിയ രീതി ഒരു ഗോള് മടിച്ചു പിന്നെന്താണ് ഇപ്പ ഇപ്പൊ അർജന്റീനക്കാരുടെ ടൈം ആ ഇപ്പൊ അർജന്റീന ഫ്രാൻസിന്റെ ഒക്കെ ടൈയ്മായി ടൈ
സംഭവം കറക്റ്റാണ് അത് ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇര് നല്ല സമയം വന്നത് അങ്ങനെയും പറയാലോ
അല്ല ഇപ്പം പോർച്ചനസുകാര എക്കും നേരത്തെ വേൾഡ് കപ്പ് ഒന്നും കിട്ടിയില്ലല്ലോ അവര് വേൾഡ് കപ്പിന്റെ പ്രശ്നം പണ്ടേ ഉണ്ട് അതിപ്പഴും ഉണ്ട്
ഏഹ്
അല്ല വേൾഡ് കപ്പിന്റെ പ്രശ്നം പണ്ടേതുവർക്ക എല്ലാവർക്കും ഉണ്ട് അത് ഇപ്പഴും ഉണ്ട്